ആയ്
അ ലോ
ആഹ് കേക്കുന്നില്ലെ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെ ഇണ്ടടാ സുഖാണോ
സുഗാ ണ് കല്യാണങ്ങളുണ്ട് നാളെ കല്യാണ ഇണ്ട് ഞങ്ങക്ക് കുടുംബക്കാരെ വീട്ടി തന്നെ
അതല്ലെ എൻ ക്ക് നിങ്ങളടെ കല്യാണം ഭയങ്കര ഇഷ്ടാണ് ഞാ കഴിഞ്ഞ മാസം പോയിട്ടുണ്ടായ് രുന്നു എന്റെ ഏട്ടൻ ഉം ആഹ്
എൻ ക്ക് നിങ്ങളെ കല്യാണം നല്ല ഇഷ്ട ആത് മുഹൂർത്തങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടാ
ഹാ അതെയല്ലെ എന്നിന്റെ നിങ്ങളെ കല്യാണത്തിന്റെ വിശേഷം എല്ലാം പറ ഇങ്ങനെ- എന്നെ എങ്ങനെ ഇണ്ടാവുന്നൊക്കെ
മ രണ്ട് മാ രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞത് പെ ഒര് ഒരു കൊല്ലത്തിൽ രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞിണ്ട്
അതെയാ
ഉം ഏഹ് കഴിഞ്ഞു പല്ലേല് ആരെ കഴിഞ്ഞു പ കഴിഞ്ഞാ കൊല്ലാടിണ്ടാരു രണ്ടായിരം കഴിഞ്ഞ കൊല്ലാ കഴിഞ്ഞത് കല്യാണം പിന്നേ ന്നേ എന്താണ് ഏഹ് ഫസ്റ്റത്തെ മന്ത് മോളേ കല്യാണായി- പന്ത്രണ്ടാം തീയതി ഇനി പിന്നെ അഞ്ചാം മന്തീല് മ രണ്ടാമത്തെ മോൾടെ കല്യാണം പെട്ടെന്നഴിഞ്ഞു ഓർക്കപൊറത്ത് കഴിയുക എന്നൊക്കെ പറയില്ലേ മറ്റുപോലതെന്ന ആഹ് കഴിഞ്ഞിട്ടൊരാ കൊറച്ച് വർഷായിനി പിന്നെ പിന്നോനിവടെ നാട്ടിലില്ലേന് അപ്പം പുറത്തേനു അപ്പോനു വന്നപ്പോ പിന്നെ കല്യാണം കഴിച്ചു അത് കഴിഞ്ഞി ആഹ അത് പ്രതീക്ഷിക്കാ അത് പിന്നെ പ്രതീക്ഷിച്ചതാണ് നമ്മളെ രണ്ടാമത്തെ മോള് പിന്നെ പഠിച്ചോണ്ടിക്കീനിഅപ്പിന്നെ ഓരെ ഞങ്ങള് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ അങ്ങനെയാണ് ഇണ്ടായപ്പോ പിന്നെ ഒരാഴ്ച്ച കൊണ്ടിണ്ടായൊരു കല്യാണം
അതെയല്ലേ ആഹ് ആഹ് അതുകൊണ്ട് ബാധ്യതേലാ ബാധ്യതെല്ലാം തീർന്ന്
എന്താ ഏറിയ വല്ല്യമോളെ കല്യാണത്തിന്റെ വീട്ടില് ഒരുപാട് പരിപാടി കാര്യങ്ങളൊക്കെ ഒണ്ട് മഞ്ഞള് കല്യാണം മെഹന്തി ഹെ- ദി ആർ ബിറ്റ് മൈറ്റ്
ഓ എനക്ക് ഈ എന- ക്കൊരു സംശയം തീർത്തരുവോ ഈ നിക്കാഹും കല്യാണവും തമ്മിൽ എന്താ ബന്ധം എന്താണ് വ്യത്യാസം
നിക്കാഹ്റഞ്ഞാലെ ഏഹ് പെണ്ണിന്റെ ഉപ്പയും ഈ പുതുമണവാളനും കൂടി കൈയൊരു കൈ കൊടുത്തിട്ട് ഓല് തമ്മില് വെറു സംസാരുണ്ട് അറബിലെ
ആഹാ ആഹാ ആദ്യേ ഞാൻ കണ്ടു എന്നിട്ട്
അപ്പൊ കല്യാണം അപ്പാ അങ്ങനൊരു ചടങ്ങ് അതും ഞങ്ങളിൽ ചടങ്ങിണ്ട് അങ്ങനൊരു ചടങ്ങ്
അത് സമ്മതം ചോയിക്കുന്നെയാണോ
സമ്മതം ചോയിക്കണേ ആദ്യം പെണ്ണിനോട് സമ്മതം ചോയിക്കണം നിനക്ക് ഇഷ് താല്പര്യണ്ടോ പിന്നെ കയ് കല്യാണം കഴിക്കണം ച്ചെക്കെ അങ്ങനെ ചോയിക്കണത് നിറുപ്പത്തെ കാലല്ലേ ഇപ്പെല്ലാവരും പ്രേമിച്ചു ഒക്കെ നടക്കണതല്ലേ ഇപ്പക്ക് സമ്മതമാണെങ്കിൽ മാത്രേ നിക്കാഹഴിച്ചോള്ളൂ
അങ്ങനെയൊള്ളൂ അല്ലെ ആഹ് അത് അയ് അത് ഈ പെണ്ണിനോട് സമ്മതം ചോയിക്കുന്നത് പിന്നാ നമ്മള് പെണ്ണ് കാണാൻ പോവുന്ന സമയത്താണോ
പെണ്ണ് കാണ്ണി നിക്കാഹിൻ്റെ അന്നും ചോയിക്കണം
നിക്കാഹിൻ്റെ അന്ന് ചോയ്
പെണ്ണും കാണാൻ പോവുണ സമയത്തും ചോയിക്കണം ഇപ്പളാ- അങ്ങനെയാണ് കുട്ടിയൾക്കൊക്കെ അങ്ങനെയാണല്ലോ അപ്പോ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പൈസൊക്കെ ചെലവാക്കില്ലതും കഴി- പിന്നെ പെട്ടന്ന് അത് പറ്റൂല്ല എനിക്ക് വേറെ ആളിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് പയങ്കരവല്ലേ
കൊടുത്താ പിന്നെ ജീവിതകാലം ഫുളള് പോലെ ആദ്യമതന്നെ കഴിയണം അങ്ങനെയാണ് മരിച്ചു പിരിയാ എന്നല്ലാതെ നിങ്ങളെ താലി കെട്ടണ പോലെന്നെയാണ്
അതെയല്ലേ ആഹ്
ട്ട്ന് മുന്നേ അത് പ ഇങ്ങള് ഇങ്ങള് ഭർത്താവും ഭാര്യം കെട്ടാണ് ഇത് ബാപ്പിം ഏഹ് അവരെ
പെണ്ണ്ന്റെ ആഹ് പെണ്ണ്ന്റെ ബാപ്പിം
ഇവരും കയ്യ് അങ്ങട്ടും ങ്ങട്ട് കൈ കൊട്ത്തിട്ടാണ് പിന്നെ അതാണ് അത് മാറ്റ അ ത്ര മാറ്റണ്ട് അയില് എന്തൊക്കൊ ചെല്ലാ പറയാ അങ്ങനെക്കെ മ്മടെ മ്മളെ ഭാഷ ഇതിനൻസര്ച്ച് മ്മളെ മതത്തിന് അനുസര്ച്ച് ഇങ്ങനെ ഏഹ്
നിക്കാഹ് ഴിഞ്ഞിട്ട് ഫുഡ് എന്നിട്ട് പിന്നെ കല്യാണം കല്ല്യാണപ്പാ കല്യാണപ്പാണ്ടാവാ
കല്യാണ ചെറ ഇപ്പ നിക്കാഹിന്റെപ്പന്നെ അത് മണവാട്ടിനൊക്കെ ഓരെ വീട്ട്ക്ക് കൊണ്ടോ പ പണ്ടൊക്കെ എങ്ങനേനി നിക്കാഹ് കഴിഞ്ഞാ പിന്നെ കല്യാൺത്തിന് കൊണ്ടോവൊള്ളേനി. ഇപ്പ അങ്ങനെല്ല ഇപ്പ നിക്കാഹും കല്ല്യാണൊ ക്കും എല്ലും എൻഗേജ്മെന്റ് ഒക്കെ ഒരേ പോലെ
ഒന്ന് ഒന്നിച്ചെന്നല്ലേ
പണ്ടൊന്ന് നിക്കാഹ് കയ്യാതെ പണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ആരെ
പെണിന്റെ വീട്ടിലല്ലേ താമസിക്കാ
എവ്ടെ? നിക്കാഹ് കഴിഞ്ഞ്‌ എല്ലാ നിക്കാ കഴിഞ്ഞിട്ട്ണ്ടെങ്കി ആണിന്റെ വീട്ട്ക്കല് ചെല ഭാഗത്ത്ക്കെ പെണ്ണിന്റെ വീട്ടിലാ താമസിക്കാ. നമ്മളെ ബാത്തൊക്ക ആണ്ന്റെ വീട്ടിലാണ് താമസിക്കല്
ആണ്ന്റെ വീട്ടിലെന്നെല്ലെ അപ്പൊ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിന് പെണ്ണിന്റെ വീട്ടില് നിന്നിട്ട് ആട്ന്ന് പോല ആട്ന്ന് രാ ആണിന്റെ വീട്ട്ലേക്ക് അന്ന് രാത്രി പോവലാണ്. എങ്ങനെയ്യാത്
അതെന്താച്ചാല് ഇ കല്യാണം ര നി ക്കാഹും കല്യാണും വേറെ വേറെ ആണെങ്കില് നിക്കാഹിന്റെ അന്ന് പിന്നെ പണ്ട് കാൽത്ത് ഒട്ക്കും കൊണ്ടോവൂല. ഇപ്പാർഞ്ഞാ നിക്കാഹിന്റെ അന്നന്നെ കൊണ്ടൊയിട്ട് അവ്ടെ നിക്കും. പിന്നെന്താന്നറിയൊ കല്യാണം പറിമ്പം പിന്നെന്താറിയൊ നാട്ടാര്ക്കും വീട്ടാര്ക്കൊക്കെ ചോറൊട്ക്കാ
ഈ കല്യാണന്ന് പർഞ്ഞഴിഞ്ഞാല് താലികെട്ടല് അങ്ങനെല്ലെ ഉണ്ടാ?
കല്യാൺത്തിന് താലികെട്ടലില്ല.
ഇല്ല നിങ്ങക്ക് അങ്ങനെത്തൊ ഒന്നുല്ല. ഇല്ല കല്യാണംന്ന് പറഞ്ഞാ എന്താ സംഭവം?
കല്യാണംന്ന് പർഞ്ഞാല് നാട്ട്കാർക്ക് ഭക്ഷണം കൊട്ക്കാ കുടുംബക്കാർക്ക് ഭക്ഷണം കൊട്ക്കാ പെണ്ണിനെ മാറ്റിക്കാ പുതിയാപ്പൾന്റെ വീട്ട്ക്ക് കൊണ്ടോകാ പുതിയാപ്പള ഇങ്ങോട്ട് വരാ അതാണ് കല്യാണം അയിന്റെ എടീല് നിക്കാഹ് അർഞ്ഞാണ്ട് ബാപ്പിം ഏ മരുമോനായിട്ടുള്ള സംസാരംന്നും അതൊന്നുല്ല.
ഇല്ല അത്രേ ഒള്ളൂ അല്ലേ. ഈ കെട്ടലും പിടിക്കലൊന്നുല്ല. താലികെട്ടലും മോതിരടലും ഒന്നുംല്ല ഇല്ല അല്ലെ. ആദ്യ നമ്മള് അതി അതീമ്മ രണ്ടു കൂട്ടർക്ക് മാത്രേ ഇല്ലന്നു തോന്നുല്ലേ നിങ്ങളെ കൂട്ടർക്കില്ല.
അങ്ങനേണ്.
ഓഹ് അപ്പ ഇൻക്ക് ഭയങ്കര ഡൗട്ട്ണ്ടായി ഇൻക്ക് ഞാൻ കഴിഞ്ഞ മാസം അങ്ങനെ എന്റെ ഏട്ടന്റെ ഫ്രണ്ടിന്റെ മോള്ടെ കല്യാണായ്രുന്നു. അപ്പ നമ്മള് കല്യാണല്ല നിക്കാഹ് കല്യാണന്ന് അറീല ഇൻക്ക് നി ക്കാഹ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങള് അവിട്ന്ന് പിരിഞ്ഞു. അപ്പന്നെ വൈകുന്നേരം അഹ് കല്യാണം വൈകുന്നേരന്നങ്ങാണ്ട് പറയുന്ന്ണ്ട്
ആഹ് അതാണ് കല്യാണം വൈകുന്നേരല്ലാരും ചോറൈക്കാം വെരാ.
അതാന്ന്ല്ലേ ആഹ് ആഹ് എന്തെക്ക്യോഇണ്ടായിര്ന്നു ഇന്റെമ്മോ ഇൻക്ക് എനക്ക് ന്ന് അവ്ട്ത്തെ ഫുഡ് കണ്ട്ട്ടെൻക്കെന്നെ തല കറങ്ങി എന്തെക്ക്യൊയിര്ന്നു. ചിക്കന്ണ്ട് മ ട്ടന്ണ്ട് ബീഫ്ണ്ട് അയ്യോ ഇല്ലാത്തതൊന്നുല്ല വടെ പിന്നെ ന്താണ് പിന്നെ ന്താണ് ആ ഒരു മത് മധുരുല്ലാത്ത സാധനത്തില് പഞ്ചസാരിട്ട് കഴിക്കുന്നത് സൽ ഹൽ എന്നാ അൽസെയ
ആലീസ ആഹാ ഹാ ഹാ
അലീസ ആഹ് അത് നിർബന്ധാണോ നിങ്ങളെ നിങ്ങടെ നിക്ക
സംഭവത്തിലത് ഗോതമ്പാണ്.
ആഹ് അത് നിർബന്ധൊണ്ടോ അത് നിങ്ങ
അങ്ങനെയൊന്നുല്ല അതൊക്കെ വെല്ല്യെ ഹൈ പാർട്ടിക്കാരൊക്കാവുമ്പളേ അത് അമ്മള്ളേലങ്ങനൊന്നുല്ല അമ്മള് ആകൊരു ബിരിയാണിണ്ടാവും ഞങ്ങളക്കവടെ വെൽ ബിരിയാണി എഹ് അല്ലെങ്കിൽ നെയ്ച്ചോറ് ചിക്കൻ കടായി പിന്നെ എന്തെങ്ക്യൊരു കാപ്പി അത്രോള്ളൂ.
ഇവടെ എന്തൊക്കെണ്ടായിര്ന്നു.
അതൊകാവുമ്പോ അങ്ങനെണ്ടാവും
പൊറോട്ടി ണ്ടായിര്ന്നു. പിന്നെ പത്തല്ണ്ടായിര്ന്നു പിന്നെ ആ പത്തിരിണ്ടല്ലോ പത്തിരി ണ്ടായിര്ന്നു. ബിരിയാണി പിന്ന ആഹ് വെജ് ബിരിയാണി എന്തൊക്കയ്യോ എനിക്ക് ഇൻക്ക് കാണുമ്പോതന്നെ കഴിക്കാൻ തോന്ന്ല്ലന്നെ
താങ്ങാൻ കയ്യൂല
പിന്ന അവര് അവര് വെല്ല്യെ പൈസ വെല്ല്യെ പൈസക്കാറാണന്ന് തോന്നും ഈ സംഭവം പ്രധാനായി ഇങ്ങനെ എല്ലാ കല്യാണത്തി അലീസെല്ലാ കല്യാണത്തിനും ഞാൻ കാണാറ്ണ്ട്.
അതൊക്കെ വെല്ല്യെ കല്യാണത്തിന്ണ്ടാവൊള്ളു.
അതെല്ലെ ഞാന് രണ്ട് മൂന്ന് കല്യാണത്തിന് ഞാൻ കണ്ടിട്ട്ണ്ടായിര്ന്നു. ഞങ്ങ അങ്ങനെ പോവാറില്ല അങ്ങനെ ഞങ്ങള ഇങ്ങോട്ട് ആൾക്കാര്ക്കൊറവാണ്.
ആഹ് നമ്മളവിടൊന്നങ്ങനെല്ലേനി ട്ടോ നമ്മളെവടെ ആഹ് ഇന്റെ കുടുംബത്തില് അങ്ങനൊരു കല്യാണണ്ടായിന്നു അമ്മളെ കുടുംബത്തില്
ആഹാ
മ്പപ പരിവാട്യേനി.
അതെല്ലേ ആഹ പൈസക്കാരെന്നുല്ലേ
ഇന്റെ രണ്ട് മക്കളാ കല്യാണം കഴിഞ്ഞു സാധാ
സാധണാ ആഹ് ആഹ് അപ്പ ഈ സാധനിങ്ങനെണ്ടാക്കുവ ഈ എൽസ
അലീസ ണ്ടാക്കണെന്താ ഗോതമ്പ്ക്ക് ഗോതമ്പല്ലേ നമ്മളെ ഗോതമ്പോ അത് അമ്മള് പുഴു ണ്ടായിട്ട് പീങ്ങിട്ക്കല്ലേ അതാണ് ഈ അലീസ അതില് പഞ്ചസാരിം
റ്റ് അതില് പിഞ്ഞ് അത് വ് അത് വേവിച്ചിട്ട് പിഴാ
അത് പുഴ്ങ്ങിട്ക്ക അമ്മള് വേ അമ്മള് ക ച്ചോറ് വേവിച്ച്ട്ക്ക്ണില്ലേ അത് പോലെ വേവിച്ച്ട്ക്ക അതിക്ക് പഞ്ചസാരൊന്നുടാതെ അതവടെ വെക്ക വാണ്ടോര് കഴിക്കാ അത്രൊള്ളൂ.
അപ്പൊ ആവു അതെന്നെണ് പക്ഷെ അതില് നമക്കതിന്റെ കളറൊന്നും കാണ്ന്നില്ലല്ലോ അലീസണന്ന് പറ ഗോതമ്പിൻ്റാ പൊറത്ത് പൊറത്ത് ചുള്യൊന്നുണ്ടാവൂല്ല.
വെള്ളം അത് പൊടിച്ചേക്കാരം നല്ലോണ്ണം പൊടിച്ച്ട്ടേക്കാരം ഇൻക്കറീലട്ടോ ഞാനത് കഴിച്ചിട്ടില്ലന്ന്
ഇല്ല അല്ലേ
നമ്മളിവിടെ ഒരീസണ്ടാ ലുണ്ട് ഗോതമ്പ് കൊണ്ട് വച്ചിട്ട് അലീസ ഉണ്ടാക്കലണ്ട്തേപോലെ ഗോതമ്പ്ന്ന് നമ്മള് മിക്സ് സിലിട്ട് വെള്ളാക്കിതിളച്ചിട്ട് മിക്സിയിലിട്ട് ഒന്നങ്കണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ ചെ ചേ മുറത്തിലും ചേറി എടുക്കും അതിന്റെ ഉമ്മിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടീട്ട്
ഓ അതെ അല്ലെ ആഹ് ഇത് വെള്ള കളറെന്നെ എന്നാ ഞാൻന്തോഓർത്തന്നറിയാ റവയാണെന്ന് വിചാരിച്ചു. റവേന കൊണ്ട് ഉണ്ടാക്കിയന്ന് വെച്ചു. എന്നിട്ട് അതിനകത്ത് നമുക് ക്കാവശ്യോള്ളോർക്ക് പഞ്ചസാരയിട്ട് കഴിക്കാം അല്ലെ
ആഹ് അതന്നെ പിന്നെ ഞങ്ങളത് പിഴിങ്ങി എടുത്തിട്ട് രാവിലത്തെ ചായക്കൊക്കെ ബ്രേക്ക്ഫാസ്‌റ്റോക്കെ ആയിട്ടൊക്കെ കഴിക്കുവെരു ചെറുപ്പത്തിലൊക്കെ
ആഹ് ആഹ് ആഹ്
മ് ഇപ്പത്തെ മക്കൾക്കൊന്നും പറ്റൂല ഇവിടൊക്കെ ഇണ്ടാക്കണെങ്കി അതൊന്നും തിന്ന തന്നെല്ല
ഇല്ലാല്ലേ ഇപ്പഴത്തെ മക്കക്ക് എല്ലാം എന്താ പറ ഫാസ്റ്റ് ഫുഡല്ലേ പറ്റുള്ളൂ നിങ്ങക്ക് ഡെയിലി ഡെയിലി ഇതന്നെ ആയിരിക്കും അല്ലെ മറ്റേ ഈ എന്താ പറയാ ചിക്കനും മട്ടനും ഒക്കെന്നെ ആയിക്കുല്ലേ
ഞങ്ങളോ എന്നും ചിക്കനും മട്ടനോന്നും ഇന്നിപ്പോ മുട്ട പുഴുങ്ങി മുട്ട റോസ്‌റ്റേനി
അതെയോ
ഇൻക്കൊരു പരിപാടി ഇണ്ടായിനിന്ന് നമ്മളവിടെ മരിപ്പുണ്ടായിന് അപ്പൊ അവിടുത്തെ പരിപാടി ഇണ്ടായിനി പിന്നെ കുട്ടിയള് ഓല് പിന്നെ പോരുണില്ല ചെറിയ കുട്ടിയളല്ലെ അവര് പോരുണില്ല പറഞ്ഞാണ്ട്
ഞാനും ഇന്ന് രണ്ട് കല്യാണം ഒണ്ടായി രണ്ടും ഒഴിവാക്കി ഞാൻ മാറ്റി പിടിച്ചു. കല്യാണത്തിനു പോവാൻ വേണ്ടിട്ട്
തന്നെ ഒല്ക്ക് ഒരു മുട്ട പുഴുങ്ങിട്ട് റോസ്റ്റ് ഉള്ളിയൊക്കെ ഇട്ട് വാട്ടിട്ട് റോസ് റ്റാക്കിട്ടുണ്ടെങ്കില് ഏറ്റോം ഇഷ്ടതാ
ഇന്ന് രാവിലെ മുട്ടയപ്പോം റോസ്റ്റുണ്ടാക്കി മുട്ട റോസ്റ്റുണ്ടാക്കി കൊറേ നാളായി ഇണ്ടാക്കാതെ അപ്പൊ അവർ ക്ക് കുട്ടികൾക്ക് ഇഷ്ടാണത്. എപ്പോഴും ദോശ ദോശന്നറിയും
ഞാൻ ഒന്നും ഒന്നും ഉണ്ടാക്കൂല ഞാൻ ദോശ പു എഹ് പത്തിരി പിന്നെ ചപ്പാത്തി അഎല്ലോണ്ടാക്കും
ആഹ് അങ്ങനെയൊക്കെണ്ടാക്കും അവര് അല്ല ഇവള് ചെറിയോൾ ചെറിയാൾടെ വിചാരം ന്ന് പറഞ്ഞ എപ്പഴും ദോശയാണെന്ന് അപ്പൊ തലേദിവസം ചപ്പത് എന്നാ അതെലേ അവക്ക് നൂൽപുട്ടാണ് കൂടുതൽ ഇഷ്ടം ഇടിയപ്പണ്ടല്ലോ
ജ് വെക്കണം വൈകുന്നേം ചായക്ക് ഇനി ബ്രഡ് പൊരിച്ചെട്ക്കണംന്ന് ഒക്കെ വിചാരിച്ച് ഇത് റെഡിയാക്കി വെച്ചണം എന്താച്ചാ മഴയാക്കാരം വൈകുന്നേരം അപ്പം
അതെ അതെ രാത്രി ഞങ്ങളധികോം ഒണ്ടാക്കും അതി മുട്ടെ മുട്ടെനകത്ത് ബ്രെഡ് പൊഴിച്ചിട്ട് ചോറുണ്ടാക്ക ചോറണ്ടാ ക്കാണ്ട അതായിരിക്കും
ആഹ് ഏകദേശ ദിവസൊക്കെ അങ്ങനെ കഴിക്കും
ആഹ് അപ്പൊ അത് മതി അവർക്ക്
ചോറൊന്നും കഴിക്കൂലപ്പയിനാരും രാത്രി
അന്റെ ചെറിയ ആള് പിന്നെ ചോറൊന്നും വേണ്ടേ വേണ്ട എടാ ഞാന് എനിക്കൊന്ന് ടൗണ് വരെ പോയിട്ട് വരണം ഞാൻ പോയിട്ട് വരട്ടെ ന്നിട്ട് വിളിക്കാട്ടോ ഓക്കേ ശരി ആഹ് നിന്നെ ഞാൻ അല്ലാ ആഹ്